ക്കുന്നുണ്ടോ
ആ നമസ്തേ
ആ നമസ്കാരം
ഉം നമുക്ക് അവിടെ വെള്ളൊക്കെ ഉണ്ടോ
ആ ഇപ്പൊ അ കൊഴപ്പഇല്ല ഇപ്പൊ രണ്ടു ദിവസായിട്ട് നല്ല മഴ പെയ്തല്ലോ
മഴ പെയ്ത് വെള്ളുണ്ടോ
ഇപ്പ ഇത് കുറച്ച് വെള്ള ഇവിടെ പൊതുവെ വെള്ള ഇല്ലാത്ത ഒരു സ്ഥലാണ് ഞങ്ങളടത്. വെള്ളം ഇല്ലാത്ത ഒരു ഏരിയാണ് ഞങ്ങടെ പൊതുവേ ഞങ്ങടെ സ്ഥലം.
അപ്പൊ അവിടെ വെള്ള ഇല്ലാ ആ വെള്ളവില്ലാത്തപ്പോ എന്ത് ചെയ്യും.
വെള്ളം നമുക്ക് കോയൽക്കിണറുണ്ടേ. അപ്പൊ എ കുടിവെള്ളത്തിന് കിണർന്ന് തന്നെ എടുക്കും പിന്നെ മറ്റേത് മറ്റ ആവശ്യങ്ങളക്കൊക്കെ കുയൽ കിണർനെ ആശ്രയിക്കേണ്ടി വരും. ഇല്ല അവസാനൊക്കെ ആവുമ്പം നമുക്ക് വേനല അവ ഭയങ്കര വരൾച്ചയാണ് ഇവിടെ
ആ മീന മാസം മീന മാസമാകുമ്പം
ആ ഇപ്പോ മഴ കുറച്ച് മഴ കി ട്ടിയത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്.
ആ ഉ
അവിടെ എങ്ങനെയാ അവിടെ വെള്ളമൊക്കെ ഉള്ള സ്ഥലാണോ നിങ്ങളാ ഭാഗത്ത് വരൾച്ചുണ്ടോ അതോ
വെ വെള്ളവൊള്ള സ്ഥലവാ നമ്മള് വീട് നിൽക്കുന്നത് പിന്നെ ഇച്ചിരി ഉയർന്ന സ്ഥലത്താ പക്ഷെ താഴ താഴ്ചയുണ്ട് പക്ഷെ പ പണ്ട് ഏതാണ്ട് എൺപത്തിരണ്ട് എൺപത്തിനാല് എൺമ്പത്തിയാറ് ആ കാലഘട്ടത്തിലൊക്കെ നല്ല വരൾച്ച ഉണ്ടാവുവാരുന്നു. ഇപ്പം പക്ഷെ ഞാനാണെങ്കില് അച്ഛന് വയ്യാണ്ടയപ്പഴുണ്ടല്ലോ ഈ വെള്ളം കെട്ടി നിർത്തിയൊക്കെ ചെയ്യമായിരുന്നു അതുകൊണ്ട് കിണറ്റിൽ അന്ന മുതൽ വെള്ളം ഇറങ്ങുന്നുണ്ട് കിണറ്റിൽ ഇപ്പം ല്ല വെള്ളം ഉണ്ട് ഇപ്പോഴും ആ അപ്പറ നാലഞ്ച് വീട്ടുകാര് വീട്ടീന്ന രുന്നെ പക്ഷെ ഇപ്പം വെള്ളത്തിന്റെ കളറങ്ങ് കോരുന്നേ. പക്ഷെ ഇപ്പം വെള്ളത്തിന്റെ കളറങ്ങ് ഒരുപാട്ങ്ങ് മങ്ങി നല്ലതുപോലെ അപ്പം ഞാന് പൈപ്പിലെ ലൈൻ കണക്ട് അത് അത് വെള്ളുണ്ടല്ലോ അത എടുത്ത വെച്ചു വെ ശരിക്കുന്നുത് അങ്ങനെയാണ് പിന്നെയ അല്ല ലല്ല ബുദ്ധിമുട്ട് പൊതുവേ ഇവിട പക്ഷെ ഏ പക്ഷെ അപ്പുറത്തോട്ടൊക്കെ വീട്ടുള്ള നമ്മള് വീട് കഴിഞ്ഞ അപ്പുറത്തോട്ടൊക്കെ വെള്ള ഇല്ല അവിടെ ഒന്നും വെള്ളല്ല അപ്പ അവിടെ പ്പോ ഈ ആം വലിയ വ വണ്ടിക്കകത്ത് വെള്ളം കൊണ്ട്
നമുക്ക് വല്യ കുഴപ്പല് വെള്ളം ഹൈവേ ആണ് അപ്പൊ എന്നിട്ട് അങ്ങനെ ഈ തോടിലൂടെ വെള്ളം ഒഴിച്ചി ഒലിക്കുമ്പോ ഒലിക്കുമ്പോ നമ്മുടെ കിണറില് വെള്ളം ആവാറുണ്ട്